ലോ
ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ഏ
കേൾക്ക് ആഹ് കേക്കുന്നുണ്ട് എന്താ വിശേഷം ഓ കേക്ക്‌ന്ന്
കുറച്ച് സ്പീക്കറിന്റടുത്ത് നിന്ന് വർത്തമാനം പറയോ
ഏ
കൊർച്ച് സ്പീക്കർ ഇട്ട് വർത്താനം പറ്യോ ച്ച് കേക്ക്ല്ല
ആഹ് എന്താ പണി
ഞാൻ വെർതെങ്ങനെക്കേനി
ഉം
ങ്ങളെന്താ ങ്ങളെന്താ പണി ഫുഡ്ഡ് ണ്ടാക്കാ
ആഹ് ഞാൻ ഫുഡ് കഴിക്കാനൊര്ങ്ങാ
ഏഹ് ഫുഡ്ഡെന്താ
ഫുഡ്ഡ്ന്ന് സാദാ ചോറും സോയാബീൻ വെച്ച്ണ്
പ്പങ്ങള് വെറൈറ്റി വെറൈറ്റി ഫുഡ്ഡൊന്നുണ്ടാക്കാറില്ല
വെറൈറ്റി മന്ത്യെക്കെണ്ടാക്കാറ്ണ്ട്. ഇന്ന്ണ്ടാക്കില്ല,
ഏഹ് മന്തിത്തെ റെസിപ്പി ഒക്കറിയോ
ഓഹ് മന്തിണ്ടാക്കാനൊക്കറിയ
ന്നാല് ഞാൻ ചായയും നൂഡിൽസും ഒക്കെ ഉണ്ടാക്കും
അതൊക്കെ അറിയുള്ളൂ ആഹ് ഞാൻ കേക്ക്ണ്ട് പറയ്
സിമ്പിൾ ഫുഡ്ഡൊ ക്കെണ്ടാക്കാൻ ഇൻക്കറ്യാ, പക്ഷെ വല്യ വല്യ ഫുഡ്ഡൊന്നുണ്ടാക്കാ അറീല
ആ മന്ത്യെക്കെ പഠിച്ച് വെച്ചൂടൻക്ക്
ഇങ്ങളെങ്ങന മന്തിണ്ടാക്കല് അയ്ന്റെ റെസിപ്പ്യെങ്ങനെ
മന്തിന്റെ അരി ഞാന് ഒരു മണിക്കൂറ് മുന്നെ വെള്ളത്തിലിട്ട് കുത് മൻ മന്തിന്റെ അര്യേ ഒരു മണി ക്കൂറ് മുന്നേ വെള്ളത്തിലിട്ട് കുതിർക്കു
ആഹ് ആ കേക്ക കേ കൊർച്ചൂടി ഒർക്കെ പറയ്ട്ടോ
അങ്ങനെ ഒരു മണിക്കൂറ്ങ്ങനെ കുതിർത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ ഞാന് വെള്ളം വെക്കൂ അട്പ്പത്ത് ചോർന് വെള്ളം വെച്ചിട്ട്
ആഹ്
ആ മന്തിൻ്റെ അരി അയ്ലേക്ക്ടും
ഉം ഉം
അത് വേവായേ അയ്ന്റെ കൂട്ടത്തിലേക്ക് കറുത്തനാരങ്ങ പട്ട പൂവ് ഏലക്കായ ഉപ്പ് ഉപ്പ്
ഉം
പിന്നെ മല്ലി കുരുമുളകൊന്ന് ക്രെശ്ശെയ്തത് കൊർച്ച് സൺഫ്ലവറോയലും ഒയ്ക്കും
ഇങ്ങട് ചോ റൊന്ന് വേവാ വെന്തിട്ട് ചോറ് ഊറ്റി വെ ക്കും
ഉം
പിൻ ചിക്കന് കഴുകി ഫ്രഷാക്കി വെച്ച ചിക്കൻലേക്ക് ഒരു ചം വെള്ളം ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ലേശം വെളുത്തുള്ളീം ഇഞ്ചും ചതക്കിയത് മേഗി ക്യൂബ് ഒര്മേഗി ക്യൂബു ഇടും
ആഹ്
പിന്നെ ചെറിയ ജീരകം ഒന്ന് ചതച്ച് ത് ജസ്റ്റൊന്ന് മെല്ലൊന്ന് ക്രഷ്യ്തിടും. പിന്നെ കുരുമുളകൊന്ന് ജസ്റ്ററ്റൊന്ന് ക്രഷ്യ്യും.
ഉം.
പിന്നെ ഞാന് എന്തെയ്യുച്ചാല്. കാബ്സിക്കോല്ലേ.
ആഹ്, ആഹ്
മൊളക് അത് അരിഞ്ഞ് അതിട്ട് അതും. കൊറച്ച് മല്ലിയിലെട്ട് ക്ക്ന്ന് കൊ കൊറച്ച് റെഡ് കളർല്ലേ റെഡ് ചില്ലി കളറ്. വേണമെങ്കില് ഇട്ടാ മതിട്ടൊ വേണ്ട. അത് വല്യ നല്ല നല്ലതൊന്നും അല്ല, വല്യ നല്ല. ഉം അത് ശരീരത്തിന് വല്യ നല്ല ഒന്നുല്ല പിന്നെ ഇങ്ങനെ കാണുമ്പോ. മന്തിന്റെരു കളറ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കൊറച്ചത് ചേർക്കും.
ഒരു ഭംഗികിട്ടാന്.
ഏഹ്
ഒരു കളറ് കിട്ടാന്ലേ.
ആഹ് കളറ് കിട്ടാം വേണ്ടി കൊറച്ച് ഞാൻ അതും ചേർക്കും. അതും ചേർത്തിട്ട് ഇങ്ങട്ട് നല്ലോണൊന്ന്. ഒന്ന് എളക്കി യോജിപ്പിക്കും ചിക്കൻ.
ആഹ്.
ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ചെമ്പ് ഒന്ന് നന്നാക്കി ഒന്ന് മിക്സ്യ്തിട്ട്. പിന്നെ.
ആഹ്.
ചിക് അരിം കൊറച്ച് നേരം അടുപ്പത്തൊന്ന് വക്കും. ഇതൊക്കെ.
എങ്ങനെ.
ആ ചെമ്പട്ടിങ്ങ്ന്ന് അടുപ്പത്ത് വെക്കും കൊറച്ചേരാ ചിക്കന്റെ.
ദമ്മ്ടോ.
അഹ് ദമ്മ്ടാ അയിന് ശേഷേ ദമ്മ്ടാ അഹ് കൊറ ചേരാ അതൊന്ന് വേവിച്ചിട്ട് പിന്നെ അയിന്റെ മോളിലേക്ക് ഞമ്മള് നേരത്തെ വെച്ചീന്. ഇതാക്കി വെച്ചീന ചോറ്ല്ലെ വേവിച്ച.
ആഹ്.
ആ ചോറ് അയിലേക്ക് ഇട്ടിട്ട് ദമ്മ്ടും.
അത്ടും.
ഉം. അങ്ങനേണ് ഞാൻ മന്തിണ്ടാക്കാ ഉം.
പിന്നയിക്ക് പിന്നെ ഞാൻ പിന്നെ വല്ലാതെ സോസുകളൊന്നും ഞാൻ ഇണ്ടാക്കലില്ല മന്തി ഇണ്ടാക്കി. എല്ലാതെ.
അല്ല ഞാൻ, ഞാൻ സോസ് ഇണ്ടാക്ക്ണ ഒര് റെസിപ്പി പറഞ്ഞരാ.
ആഹ്.
ഈ മയോനിസർണാ മുട്ട ഞാ മുട്ടടലാ ഇങ്ങളെ പെരേല് മുട്ടടലാ.
ഏഹ് പിന്നെ എങ്ങനെ ഇണ്ടാക്കാ.
ഞങ്ങളെ പെരേല് ഉരുളക്കിഴങ്ങ് ഇണ്ടാ ണ്ടാക്കും പുയിങ്ങ പുഴുങ്ങി.
ഉർളക്കേങ്ങ്
പുഴ്ങ്ങും പുഴ്ങ്ങും
ഉം
ഇന്നെട്ട് അത് തോലൊക്കെ പോക്കീട്ട് മിക്സീല് ഇടും
ഉം
അത് അടിച്ചിട്ട് അയ്ക്ക് കൊറച്ച് സൺഫ്ലവർ ഓയലും
ഉം
കൊറച്ച് സുർക്കിം ഒഴിച്ചും ഉപ്പ്ടും അട് അങ്ങനെ ഇണ്ടാക്കും മയൊണൈസാവും
ഉം
നല്ല മയൊണൈസാ അത് ഇണ്ടാക്കി നോക്കേണ്ടി
ഞാൻ അങ്ങനെ ഞങ്ങള് ഇണ്ടാക്കലില്ല ഞങ്ങള് ഉർള ഇതിലേ ഉർളക്കേങ്ങ് അല്ലാതെ മുട്ട ഇട്ടിട്ടാ ഇണ്ടാക്കല്
മുട്ടലേ
ഉം ഇത് ഇജ്ജ് പറഞ്ഞെന്നേ നല്ലൊരു ഐഡിയേ എന്താച്ചാ ഇന്ക്കാ മുട്ട മുട്ടന്റെ സ്മെല്ല് വല്യ ഇഷ് ട്ടല്ലാ ഉം
ചെയ്തോക്കേണ്ടി
ആഹ് അപ്പം ഇഞ്ഞ് അങ്ങനെ ചെയ്തോക്കണം ഇന്നാല് ഉം
പിന്നെ
പിന്നെ എന്താണ് പഠിക്കലൊക്കെ കഴിഞ്ഞോ
പഠിക്കലൊക്കെ കഴിഞ്ഞു
ഏഹ് വീട്ടില് ഉമ്മല്ലേ
ആഹ് ഇമ്മണ്ട് ഇങ്ങള് വേറെ വേറെ ഫുഡോക്കെ ഇണ്ടാക്കോ
ഞാന് ഈ ഓഹ് ഫുഡ് ഒര് വിധോക്കെ ഇണ്ടാക്കും
എത്തക്കേ പിന്നെ ഇങ്ങള് ഏതാ താല്പര്യത്തോട് ഇണ്ടാക്കല് ഏതൊക്കെ
ബിരിയാണി ഇണ്ടാക്കും കടായി ഇണ്ടാക്കും ഒക്കെ ചെ വെല് വല്ല്യ ഒരു ഇതില്ലാത്തപോലെ രീതിലൊക്കെ ഇണ്ടാക്കും
ആഹ്
അങ്ങനെയൊക്കെ പോവ്ണ്ട് വലിയ കൊയപ്പല്ല പിന്നെ ഞാന് ചെറിയ ഞങ്ങളൊക്കെ അത്യാവശ്യം കൂടാ എല്ലാരും വര്മ്പോ ക്കെ ഞാനെന്നെ ഇണ്ടാക്കല്
ആഹ്
ഉംഉം
ബിരിയാണി എങ്ങനെ ഇണ്ടാക്ക പറഞ്ഞെരോ
ഏഹ്
ബിരിയാണി എങ്ങനെ ഇണ്ടാക്കാ പറഞ്ഞെരോ
ബിരിയാണി എങ്ങനെ ഇണ്ടാക്കാന്ന് പറഞ്ഞെരാലോ ഇങ്ങളൊക്കെ എന്ത് ബിരിയാണിയാ ഇണ്ടാക്കല് ചിക്കനോ ബീഫോ
ഞങ്ങളെ പെരേല് ബി ചിക്കൻ ചിക്കനാ കൂടുതലും ഇണ്ടാക്കല്
ഏഹ് ചിക്കൻ ബിരിയാണിൻ്റെ ആള്ക്കാരാ ഇങ്ങള്
ആഹ്
ചിക്കൻ ബിരിയാണിയാണെങ്കി നല്ല എള്പ്പാണല്ലോ തോനെ പണിയൊന്നുല്ല ബീഫിനാണെങ്കിലാണ് കുറേ ടൈം ബുദ്ധിമുട്ട് ചിക്കൻ പി ബിരിയാണി ആണെങ്കില് ചിക്കന് നല്ലവണ്ണം കഴുകി ഫ്രഷ് ആക്കിയേന് ശേഷം വെല്ലുള്ളി നല്ലോണം വാട്ടുക.
ഒർക്ക പറയ് ഒർക്ക പറയ്
വല വലിയ ഉള്ളി നല്ലോണം വാട്ടുക
ഉം
നെ വെല്ലുള്ളി നല്ലോം വാട്ടിയതിന് ശേഷം ഉം ഇതില്ലേ ചപ് ഉം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കിയത് അത്
ആഹ്
ആ വെല്ലുള്ളിവാടിയേന് ശേഷം അത്ട്ടൊടുക്ക
ഏഹ് ആഹ്.
ച്ചതിക്കിയത്
ആഹ്
പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചത് അതും ഇട്ട്ടുക്കുക.
ആഹ്
അത് നല്ല അതും നല്ലവണ്ണം വാടണട്ടോ നല്ല പശ പോലെ ആവണം.
ഉം
നല്ലോണം വ ഇങ്ങനെ വാട്ടിയാലേ ടേസ്റ്റ് ഇണ്ടാവുള്ളു.
ഓഹ് ഇത്ങ്ങ ഇണ്ടാക്ക റെസിപ്പിയാ
ഏഹ്
നിങ്ങ ഇണ്ടാക്കിയ റെസിപ്പിയാണോ.
ആഹ് ഞാന് എന്റെ ഐഡിയക്ക് ഇങ്ങനെ ചെയ്യണാണ്.
ഏഹ്
ഉം അങ്ങനെ നല്ലോണം വാടിയേന് ശേഷം അയ്ല് പൊടികള് ഇട്ടൊടുക്ക മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മല്ലി പ്പൊടി ഇട്ടിട്ട് നല്ലോം മിക്സ് ചെയ്തേന് ശേഷം ലേശം തൈര് ഒഴിച്ച് കൊടുക്ക
ആഹ്
എങ്ങോട്ട് പിന്നെ ചിക്കന് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പൊരിച്ച് വെക്കും ജസ്റ്റൊന്ന് പൊരിക്കും മഞ്ഞപ്പൊടി മുളകും പൊടിം ഇട്ടിട്ട്.
ആഹ്
എന്നിട്ടാ പൊരിച്ച ചിക്കന് ഈ മസാലക്കെ ഇടും. ബിരിയാണി ഇങ്ങോട്ട് ഞാൻ ബിരിയാണി മസാലൻ്റെ പൗഡർ ഇടുള്ളൂ എന്നിട്ട് ലാസ്റ്റ് റ്റേ ഞാൻ ഇടുള്ളൂ ഉം
ആഹ്
പി പിന്നെ എതുല്ല പിന്നെ നമ്മടെ നെയ്ച്ചോറ് വെച്ചിട്ട് ഉള്ളി വാട്ടുമ്പോ ഉള്ളി പൊരിച്ചിടുന്നേച്ചോർക്ക് മൂപ്പിച്ചിടുന്നത് കുറച്ച് മൂപ്പിച്ച ഉള്ളി ഞാൻ ഈ ബിരിയാണി മസാലേക്ക് ഇടും ഒരു പിന്നെ ഒരു ഒരു സ്പൂണ് പഞ്ചസാര ഇടും മസാലേല്
ആഹ്
പിന്നെ മല്ലിച്ചെപ്പും പൊതിന അരിഞ്ഞ് അതും ഇടും.
തൈര് അച്ചാറൊക്കെ ഇടണ്ടോ.
തൈരും അച്ചാറും ചോറില് കൂ ഏഹ് തൈര് ഞാൻ മസാലേല് കൂട്ടു
ആഹ് ആഹ് ആഹ് മസാലേല് ഞാൻ ചായിം ഇങ്ങൻത്തൊക്കെ ഇണ്ടാക്കും ചെറിയ ചെറിയ സാനങ്ങളൊക്കെ
ഉം അന്ക്ക് പിന്നെ ഏഹ് നൂഡിൽസെന്തെ മതിയല്ലോല്ലേ
ഏഹ്
നൂഡിൽസ് പഠ്ച്ച്ണല്ലോല്ലേ അഹ് മതിയല്ലോല്ലേന്ന്
ആഹ് നൂഡിൽസക്കെ ഇമ്മച്ചിയൊന്നും ടൈമില് ഇണ്ടാക്കാ
ആഹ്
അങ്ങനെ ചെറിയെ ചെറിയെ സാനങ്ങളൊക്കെ ഇണ്ടാക്കാ പഠ്ച്ച്ണ്
ഉം
ഇങ്ങളെ മകൻക്കൊക്കെ ഫുഡ് ഇണ്ടാക്കാ അറിയോ
മകനൊന്നും അറീല്ല മകന് മകള്ണ്ട് മകൾക്കൊക്കെ ഒരിതൊക്കെ അറിയാ
ഏഹ്
മകന് ഞാൻ ഇണ്ടാക്ക്ണെ അഹ് തിന്നലാ
ആഹ്
പിന്നെ അവന് അർ ഏഹ് പിന്നെ ഏഹ് ഇങ്ങനെ അറിയാത്തെങ്ങനെ ചോയിക്കും അഹ് എങ്ങനെ ഇതെങ്ങനേന്നൊക്കെ ചോയിക്കല്ണ്ട്
ആഹ് ആഹ്
ഉം
ഇന്നാ ആയിക്കോട്ടെ
എന്നാ ആയിക്കോട്ടെട്ടൊ ഇന്നാ ശരിട്ടോ
ഓക്കെ